ഹലോ?
കേൾക്കുന്നില്ലേ? ഹലോ?
ഹലോ?
കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല ങ്ങള് കേൾക്കുന്നില്ല.
ഹലോ?
നിങ്ങള് കേൾക്കുന്നില്ലേ?
കേൾക്ണില്ലേ?
അതാണ് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്. ഹലോ? ഹലോ? ഹലോ?
ആഹ് കേൾക്കാല്ലേ?
ആഹ് ഞാൻ പറയുന്നത് നിങ്ങള് കേൾക്കുന്നില്ല.
ആഹ് ഇപ്പം കേൾക്കാണ്ട് ഇതുവരെ കേട്ടില്ല
ആഹ് ഇവിടെ വീട്ടില് വൈഫയാണ് അപ്പൊ മഴായതൊണ്ട് റേഞ്ചിന്റെ പ്രോബ്ലം നല്ലണംണ്ട്
ഉം കൊറച്ച് സൗണ്ടില് സംസാരിച്ചാ
ആഹ് ഞാൻ നല്ല പോലെ സൗണ്ടിലാ സംസാരിക്കുന്നെത്
അതെ സൗണ്ട് കുറച്ച് കമ്മിള്ള പോലെണ്ട്
നല്ല പോലെ സൗണ്ട് എടുത്തിട്ടാ മിണ്ടുന്നത് ഇങ്ങള് കേൾക്കായിട്ടാണ് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നായിട്ട്
ആഹ് ആ ഇപ്പൊ കൊഴപ്പല്ല ആഹ് ഇപ്പൊ കേക്കാണ്ട്
ആഹ് ഇങ്ങള് ചായുടിച്ചോ
ആഹ് ചായുടി കയ്ഞ്ഞു
ഏഹ് കൊറെ നേരായിനീ എണീട്ടൊക്കെ
ആഹ് ഞാന് അഞ്ചുമണിയൊക്കെ ആവുമ്പോണീക്കും
ഏഹ് ആ ഒരു ടൈമൊക്കാമ്പൊ ണീക്കും
ആഹ് ഇവിടെ ഇക്കാക്ക് നേരത്തെ പണിക്ക് പോണം
ആഹ് ഞാനിപ്പ എണീറ്റതാ ഉള്ളൂ കുറച്ച് നേരത്തെ മുമ്പ്
അത് ശരി
ഉം
കുട്ട്യാള് സ്കൂൾക്ക് ഒന്നു പോവാൻല്ലേ
ഇല്ല ഇന്ന് ലീവ ഞാൻ പോയിട്ടില്ല ലീവെടുത്ത്
അഹ് ആഹ് ആഹ് ഞാൻ ചായുടിച്ചു
ഉം എന്തേര്ന്നു കഴിച്ചെ
പുട്ടും ബീഫുവാണിന്ന്
ഇത്ര രാവിലെന്നെ ഇങ്ങനെ ഭക്ഷണം ഒക്കെ ഇണ്ടാക്കുവോ
ആ കുട്ടി മദർസേക്ക് പോവാണ്ട് അപ്പൊ അവൻ പോവുമ്പോത്തിനും ഞാൻ ഇണ്ടാക്കും
ആഹ് അങ്ങനെലേ
ആഹ് ആഹ് ഇനി അവിടുന്ന് വന്നാ സ്കൂൾ ഇണ്ട് അപ്പൊ ഓന് പോയിക്കഴിഞ്ഞ ഇല്ല അപ്പ മഴല്ലന്ന് ഇന്നല നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ
രാത്രി നല്ല മഴയുണ്ടായിരുന്നു
ആഹ് ഇന്നിപ്പോ മഴൊന്നുല്ല ഇന്ന് ആഹ് കറണ്ട് ഇണ്ട് ഇൻവേട്ടർണ്ട് കറന്റിന്റെ പ്രശ്നം അങ്ങനെ അറിയലില്ല
ആഹ് അതോണ്ട് പ്രശ്നല്ലല്ലേ കൈ ഇൻവേർട്ടർ കൊറേ ഉപയോഗിക്കുമ്പം ചാർജ് തീരൂലേ
ആഹ് ഇമ്മൾ ഒരു ദിവസൊ രണ്ടു ദിവസൊക്കെ ഫുുള്ളായിട്ട് ഉപയോഗിക്കാം കറന്റില്ലാതേം നമ്മള് ഫാനൊക്കെ അത്യാവശ്യള്ള ഇട്ടിട്ട് ഉപയോഗിക്കയാണെങ്കി രണ്ട് ദീസം വരെ പോവും ഇല്ല രണ്ടീസൊക്കെ പോവലുണ്ട് ഇബടെ കൂടുതലൊന്നും കത്തിക്കൽല ഫാ നിടും ലെയ്റ്റുകളൊക്കെ കൊർച്ച് പരമാവധി നമ്മൾ കൊറക്കും ചൂട്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഫാനല്ലെ ഇപ്പ നമ്മക്ക് അത്യാവശ്യം
എന്റെ വീട്ടില്ണ്ടായിര്ന്ന് ഒരിക്ക ഇടിയും മിന്നൽലും പോയതാണ്
പോയിലെ ആഹ് ഇടി നല്ല ഇടി വെട്ട്മ്പ ഞമ്മളതൊന്ന് ഓഫ് ആക്കി ഇടണം
ആഹ് ഞങ്ങൾത് ഞങ്ങൾ പേടിച്ചിട്ട് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല
ആഹ് ഞമ്മക്ക് കരന്റ് ആ നല്ല ഇടി പൊട്ടുമ്പോ ചൂടുകാലാണെങ്കി നമ്മക്ക് ഓഫ് ആക്കാനും പേടിയാണ് ഇടിപൊട്ടുമ്പോ ഞമ്മള് ഓഫ് നല്ലം പൊട്ടുമ്പോ അമ്മള് ഓഫാക്കണം നമ്മൾ ചെറിയ കുട്ട്യാളൊക്കെ ഇണ്ടെങ്കിൽ നമ്മളപ്പൊ ഓഫ് ആക്കൂല
ഞങ്ങള് പേടിച്ചിട്ട് ഓഫ് ആക്കാതിരുന്നു അതില് പൊട്ടി തെറിച്ചു വലിയ പ്രശ്നൊന്നും ഉണ്ടായിട്ടില്ല ആടാരുല്ലാതോണ്ട് പ്രശ്നല്ലായിരുന്നു
ഉം
ഉം ഇങ്ങളെന്നാട ഭക്ഷണം ഒക്കെ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നെ
ആഹ് ഞാനന്നെയാണ്
ഏഹ് ഇങ്ങളന്നാ ഇണ്ടാക്കാറ് വീട്ടില്?
ആഹ് ഞനന്നെ ഉണ്ടാക്കാ ഞാന് ഞങ്ങളിവിടെ ഒറ്റക്കെന്നെള്ളൂ ഞാനും കുട്ടികളു ഉപ്പേം തന്നെ ഉള്ളു
ഏഹ് മക്കളെത്രേല് പഠിക്കുന്ന്?
ഒരാള് ഏഴിലും ഒരാള് ഒന്നിലും
ഏഹ് അവർക്ക് കൊറച്ചയ്ഞ്ഞാ സ്കൂൾ പോവാൻ ടൈം ആവില്ലേ എന്റെ
ആഹ് അല്ല വല്യാള് എടുക് രാത്രി ക്ലാസ് ആണ് ചെറിയ ആളിപ്പൊ പോയി ഇന്ന് സ്‌കൂ രണ്ടാക്കും ഒരു ഒമ്പമണിയാവുമ്പൊ സ്കൂൾക്ക് പോണം പിന്നെ സ്കൂള്ന്ന് വല്യാള് സൈക്കളിലാ പോവ മറ്റോന് സ്കൂളും മറ്റോൻ ട്രാവലറ് വെരും വണ്ടിവരും.
വീട്ടിന് മുറ്റതന്നെ വരുവോ
ആഹ് ആഹ് അത്പ്പൊ നമ്മള് എറങ്ങി നിന്നാ പോവാ ഇയാള് പഠിക്ക്യാണോ
ഞാൻ പഠിക്കാണ് ഡിഗ്രിചെയ്യുന്നു
അതെലെ കല്യാണം കഴിഞ്ഞിട്ടില്ലലെ കല്യാണം കഴിഞ്ഞിട്ടില്ലലൊ
ഇല്ല ഞാന് തേ ഫൈനലിയർ മൂന്നാമത്തെ വർഷം
ആഹ് ഓക്കെ ഓക്കെ
ആഹ്
ആഹ് ആഹ് ആഹ് ലീവ് ക്ലാസ് പൊതുവേ ലീവാ
അല്ല അത് എന്തോ എക്സാമിൻ്റെ എന്തോ ഞങ്ങള് മുമ്പുള്ള കുട്ട്യോൾടെ എന്തോ പരീക്ഷന്നെ എന്തോ ആയിട്ട് അവിടെ ടീ ച്ചേഴ്സ് എല്ലാം അപ്പോ
ആഹ് ഹുമ്മക്കെല്ല്യ വീട്ടില്
ആഹ് ഉമ്മല്ല്യ വീട്ടില് ആഹ് ഉമ്മാ ഉപ്പ എല്ലാരുണ്ട് എല്ലാരുംണീറ്റിട്ടുണ്ട് ഓരൊക്കെ മുമ്പേ എണീക്കും
ആഹ് ആഹ് ആഹ്
ആഹ്
എന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നും ഞാൻ പോയിനോക്കിട്ടിയില്ലേ ഞാനെണീറ്റതെ ഒള്ളു
അതെലെ ഉം ആഹ് അങ്ങനെ
പൊറത്തൊന്നും പോവാറില്ലേ മഴയത്തും ഓഹ് പൊറത്തൊന്നും പോവാറില്ലേ മഴയത്ത്.
ഇപ്പൊ നല്ല മഴ ആയേച്ചേഷം പോയിട്ടില്ല അങ്ങനെ വെള്ളം കൂടിട്ടിപ്പോ മഴേ തോട്ടിന്റെ ഭാഗത്തേക്കൊക്കെ പോയിരുന്നു ഞങ്ങള് ആഹ് വെള്ളം ആഹ് വെള്ളം കൂട്യാമ്മക്ക് തോടും പാടൊക്കെ കാണാനൊരു പോവലുണ്ടല്ലോ ഇബ്ടെ അടുത്തൊക്കെ തോടും പാടൊക്കെയാണ് വീടിന്റെ ബേക്കിൽക്കൊക്കെ വീട്ട്ക്കൊന്നും ശല്യൊന്നുല്ല നല്ല പാട ത്തും തോട്ടിലൊക്കെ വെള്ളംകേറിയാ കാണാ നല്ലെ ക്കാണും നമ്മൾന്നൊരു കാണാൻ പോവല്ലോ അങ്ങനെ പോയിരുന്നു പേടിയാണ് എന്നാലുംഒന്ന് കാണാൻ പോവുമ്പൊരു രസല്ലെച്ചിട്ട് ഒന്ന് കാണാനൊ
ഇങ്ങള് മക്കളെയൊക്കങ്ങനെ പൊറത്ത് വിടോ
ഉം മഴക്കാലായ അമ്മള്നല്ല സൂക്ഷിക്കും മക്കളതൊക്കെ കാണാതൊക്കാ പോണാവെച്ചിട്ട് മ്മക്ക് പേട്യയാണ്
ആഹ്
പൊറത്തൊക്കെ പോയി കളിക്കൊക്കെ ചെയ്യല്ണ്ടോര്
ഏഹ്
കൊറേ കുട്ട്യേൾണ്ട് നാല് പൊർത്തൊക്കെ വെള്ളത്ത്ക്കൊന്ന അങ്ങട്ടൊന്നു വിടൂലട്ടൊ ഇതിയേനെ റോഡ് കളിൽ കൂടെക്കെ കളിക്കും
ഔ അല്ലാ ഇൻ
ഉം
പുട്ട്എങ്ങനെ ണ്ടാക്കിട്ട്ണ്ടേർന്നത് മാവ്കൊയച്ചതോ അല്ലെങ്കി പൊറത്ത്ന്ന് വാങ്ങിയിട്ടോ
അല്ല ഞാന് നമ്മള് അരി നമ്മളരികഴ്കി പൊടിച്ച അരിണ്ടാവല്ലോ പച്ചരി
അത് അല്ല നമ്മള് കഴുകിട്ട് നമ്മള് മില്ലില് കൊണ്ടോയി പൊടിപ്പിച്ച പൊടി ഉണ്ടാവല്ലോ ആ പോ ആ അവടെ അതാഷ്ടം അല്ലെങ്കി
എ ല്ല കുറച്ച് കഴിയുമ്പോ നല്ല ഉറപ്പായിട്ട് വരൂല്ലേ തണയുമ്പോ
ല്ല അതില് ഞാന് കൊറച്ച് ഞമ്മള് ചോറണ്ടല്ലോ അത് അരച്ചി ട്ട് അതോണ്ടാണ് അത്
ന്റെ പുരയിലും അങ്ങനെ ഉമ്മ ണ്ടാക്കാറ് പക്ഷെ അത് കൊറച്ച് ത ചൂട് കഴിഞ്ഞാല് ഭയങ്കര ഉറപ്പായിട്ട് വരുന്നകാണാ
ശരിയാണ് നമ്മള അപ്പൊക് ഉള്ളന്നെ ഉണ്ടാക്കുള്ളൂ അല്ലെങ്കിൽ കടേല് ന്നൊക്കെ പുട്ടുപൊടി വാങ്ങാൻ കിട്ടുവല്ലോ
ആ ഞങ്ങള് ക്ലാസ്സ് ഇട്ട് വന്നിട്ടും ഇതൊക്കെ കഴിക്കും രാവിലെല്ലെ എന്തെങ്കിലും കടി അതെ പുട്ടൊക്കെ ആണ നല്ല ഉറപ്പായിട്ട് കെടക്കും
ആഹ് അങ്ങനത്തെ പുട്ടാവുമ്പോ പോവും വൈകുന്നേരം അങ്ങനെന്നും പറ്റൂല അപ്പോക്കെ അപ്പോ തിന്നാൻ ന്നെ പറ്റൊള്ളൂ
പീടിയത്തതാവുമ്പോ നല്ലോണ്ണം നിക്കും
ആഅത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പുട്ടുപൊടി വാങ്ങിയാല് പിന്നെ നമ്മൾ പുഴുങ്ങല്ലേരി പച്ചരി കൂടി കൂട്ടിയിട്ട് പൊടിച്ചിട്ട് വറുത്ത് വെക്കണംപുട്ട് പുട്ട് പൊടിണ്ട് അതും സോഫ്റ്റ് ആകും
അത് നല്ല സോഫ്റ്റായിട്ടുണ്ടാവുക
ആഹ ഇത് നമ്മള് പത്തിരിക്കുംസ് സാധാ നോർമൽ പൊടി എടുത്തിട്ട് നമ്മള് ചോറരച്ചു കൂട്ടിട്ടാകുമ്പോ അപ്പക്ക് നല്ല ടേസ്റ്റ് ണ്ടാവും അത് കഴിഞാൽ പിന്നെ വല്യ തുണ്ടാവൂല ഞാന അങ്ങനെ ബഡെ അങ്ങനെ ഇഷ്ടം അപ്പൊ അതണ്ടാകീ അല്ല പുട്ട് അങ്ങനില്ല പുട്ട് അപ്പ അരി അരച്ച അപ്പം പിന്നെ അരിയൊക്കെ അരച്ച് ഉഴുന്ന് അരി അരച്ച വെച്ച ദോശണ്ടാക്കും വെള്ളപ്പ ണ്ടാക്കും
തലെ നരച്ചിവെച്ചിട്ടോ
ആ തലെന്നരച്ച് വെച്ണ്ടാക്കും
അല്ല മക്കളൊക്കെ നേർത്ത് പോകുന്നത തൊണ്ട് വേഗം എളുപ്പ പണിയല്ലേ നോക്ക
ആഅല്ല കുട്ടിക്ക് എന്നും ഞാൻ മദ്രസേക്ക് പോകുമ്പോ എന്നും ചായ കൊടുക്കും ബക്ക് അങ്ങനെ ചെലപ്പോ നല്ല ബിസ്കറ്റോ കേക്കോ എന്തേലുമൊക്കെ കൊടുന്നക്കും അങ്ങനത്തെ ദിവസം എനക്ക് അതാ കൊടുക്ക അതാ ഒന് ക്കിഷ്ടം അപ്പ കഴിച്ചു പോകുമ്പോ
കൊണ്ടു പോകാൻ ഫുഡ് ഭക്ഷണോക്കെ
അത് സ്കൂളിൽന്ന് കഴിക്കില്യ എന്തേലും ഞമ്മൊരു കൂ ആകൂട്ടുകറി നമ്മള എന്തേലുക്കെ ഒന്ന് കൊടുക്കും
ഏ അപ്പൊ മറ്റേ ഈ ബ്രേക്ക് ടൈമന് തിന്നാണെന്നും അങ്ങനെയൊന്നും കൊടുക്കില്ലേ
ഇല്ല ഓന് ഒന്നിലാണ് എൽ കെ ജിയും യു കെ ജിയിലും ആയ സമയത്ത് ഒരു സ്നാക്സ് കൊണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഒന്നിൽ ക്കെ എത്തി ഇല്ല ഒന്ന് കത്തിയാ പിന്നെ അത് പറ്റൂല
ഏങ്ങനെയൊക്കെണ്ടോ
ഉം ഉം ൽ എൽ കെ ജി യു കെ ജി ള്ള കുട്ടികളാണെങ്കിൽ എല്ലാരും കൊണ്ടുവരണം ന്ന അപ്പ കൊടുത്തയാച്ചി ചിനു കെയിഞ്ഞു രണ്ട് കൊല്ലം ഉം ഒന്നികെ പിന്നെ അതില്ല പിന്നെ ഒരു ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണം
അവിടെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുംല്ലേ
കഞ്ഞിയല്ല പ്പൊ നമ്മള ആദ്യത്തെ പോലെ കഞ്ഞിയല്ലല്ലോ പ്പൊ സാമ്പ ചോറും സാമ്പാറും ഉപ്പേരിക്കെണ്
അതല്ല ഈ ഇൻഡ്രബൽ ടൈമിനൊക്കെ കൊടുക്കൂല്ലേ കഞ്ഞിയോ
ഇല്ല ഇല്ല കഞ്ഞി കൊടുക്കൂല പാല് കൊടുക്കണ്ട് പാലും ആഴ്ചെല് ഒരീസ് സം പാല് മുട്ട ഒരീസം നേന്ത്രപ്പഴോ അങ്ങനെക്കെണ്ട്
മക്കള് കഞ്ഞിന്നും കുടിക്കലന്നെ ഉണ്ടാവില്ല
ആ പ്പൊ കഞ്ഞില്ലല്ലോ പ്പൊ ചോറാണ്
ഉം അവരൊന്നും കുടിക്കലൊന്നും ണ്ടാവില്ല ഇപ്പത്തെ മക്കളൊന്നും ഹോർലിക്സ് ബൂസ്റ്റ് പാല് അങ്ങനെയൊക്കെ മാത്രം കഴിക്കല ഉണ്ടാവും
ആഹ ചില ദിവസങ്ങളിൽ പാലുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് ഒരു പായസം ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കി
ഏ പായസൊക്കെ കിട്ടോ?
ആ കുട്ടികളെ ബർത്ത് ഡേ ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ ഞമ്മൾക്ക് പാല്ള്ള ദിവസം നമ്മള വക പായസണ്ട്ന്ന് പറ നമ്മക്ക് അതിനുള്ള സെമിയനും പഞ്ചസാരയും വാങ്ങികൊടു ത്താല് ഓല
ഏ സാധനം നിങ്ങൾ വാങ്ങി കൊടുക്കണ ഓരോ മക്കളെ മക്കൾ കയ്യിൽ കൊടുക്കണോ
ആ ഞമ്മളെ കുട്ടിളെ ബർത്ത്ഡേക്ക് ഞമ്മക്ക് കൊടുക്കാൻ താല്പര്യണ്ടെങ്കി ഞമ്മക്ക് അങ്ങനെ അവിടുക്ക് വേണ്ട സേമിയനും പഞ്ചസാരയും മാത്രം പാല് പിന്നെ ഓല് കൊട്ക്ക്ണ ദിവസല്ലേ ആ അപ്പ ഞമ്മൾക്ക് അങ്ങനെ കൊടുക്ക അങ്ങനെണ്ടാവലുണ്ട് ചെലപ്പം ടീച്ചർമാരെവകണ്ടാവും ആ അപ്പൊ ഓര്ക്ക് പായസണ്ടാവും ഇന്നിപ്പോ മൂത്ത മോനിക്ക് സ്കൂള് ബിരിയാണിയ ചെറ് വോയിസ് ഫോണിക്ക് ആ സ്കൂള അങ്ങനൊക്കെ ഇണ്ട് ഇപ്പോ ഇപ്പൊ ആദ്യത്തെ പോലെ സിസ്‌റ്റൊന്നല്ല പ്പൊ സ്കൂളൊക്കെ ആ അന്ന് ഓന് മെസ്സേജ് വന്നിട്ട്ണ്ട് ആ കഞ്ഞി ഒരു ചെറുപയറും അതന്നെണ്ടാവ എപ്പ്ളേങ്കിലൊര് കടല പുഴുങ്ങിയത് കിട്ടും
ട്ടുള്ളരു സാമ്പാറുംണ്ടാവും കുറേ കശ്ണങ്ങൾ മാത്രം ണ്ടാവും അയ്ന്റെകത്ത്
ആ അതന്നെയിരുന്നു പ്പഅങ്ങനെന്നുംല്ല പ്പൊ ആ കൊറെച്ച ഓടുമ്പേയ് അപ്പൊന്നലെ മെസ്സേജ് വിട്ടിട്ടുണ്ട് ടീച്ചർ ഇന്ന് ബിരിയാണി ആണ് ആരും ചോറ് കൊണ്ടപോരനോര് കൊണ്ട് വരേണ്ട
ടപ്പ് ആ
പ്ലൈറ്റ് കൊട്ന്നാ മതി പറഞ്ഞിട്ട്
നിങ്ങളെ മക്കൾ അതൊക്കെ സ്കൂളന്ന് കഴിക്കുവോ ചില മക്കള അങ്ങനെയൊന്നും കഴിക്കില്ലല്ലോ
ഹലോ
ആ ഓക്കെ ഓക്കെ
ആന്നാ കട്ടാക്